ഹലോ
ആഹ് എന്തൊക്കെന്റെ വിശേഷങ്ങളൊക്കെ
ആഹ് സുഖം തന്നെ ഇങ്ങൾതോ
ഏഹ് ചായടിച്ചാ
ആഹ് ചായടിച്ച്
എന്താ കടി
ഏഹ് സാധാ ഏ ചായും മിച്ചറും
ഏഹ് മിച്ചർ പ്രതേയിച്ച് ഒന്നുല്ല
ആഹ് ആഹ് ഉച്ചക് ഉച്ചക്കെന്തേനി ആഹ് ആഹ്
കേതറമീൻ വെച്ചതും എന്നാ ചെരങ്ങ ചെരങ്ങെ വള്ളരിക്കെട്ട് തേങ്ങര്ച്ച് കറി ച്ചതും പിന്നെ പാവക്ക ഉപ്പേരിം അ പാവക്കച്ചാറും പപ്പടം പോര്ച്ചതും
ആഹ്
ഇങ്ങക്ക്ന്തേനീ
ഞങ്ങക്ക് കർമ്മൂ ഏമ് ചക്ക ച്ച ആഹ് അല്ല ചക്കക്കുരുന്റെ ചക്കക്കുരു മറ്റേ ഒര് പരിപ്പൊക്കെ ഇട്ടാണ്ടുള്ള കറിം മസാല കറിം പിന്നെ ഏ ഒര് ഒണക്കമീന് പിന്നെന്താ ഉപ്പേരി ഏഹ് കൂട്ടാന് ഏഹ് അച്ചാറ് ഒരു തുള്ളിയച്ചാറ് പിന്നെ കാരക്കച്ചാറ് ചമ്മന്തി അങ്ങനൊക്കെ
കൂട്ടാന് എന്ത് കൂട്ടാന്
കൂട്ടാന് തേങ്ങിം പറ്റേ ഇതൊക്കെല്ല്യെ എന്തേനിപ്പം
എങ്ങനെ
ചെ തെ ഇതില്ലേ ഉം പൂളിം ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങൻത്ത് ആഹ് അത് അഇഷ്റ്റാ അ ഇഷ്റ്റാണോ
ആഹ് ഇൻക് ഇഷ്റ്റാ അത് ഈ ചമ്മന്തിയൊക്കെ കൂട്ടിതിന്നാന് ഭയങ്കര ഇഷ്റ്റാ അതുപോലെ അത്ക്ക് മീൻകറി ഒഴിച്ച് കൂട്ടാന് നല്ല മുളക് ട്ട മീന്
ആഹ് ആഹ് എറച്ചിക്കറിം കോഴിക്കറിം ഒക്കെ പാർന്നാല്
ആഹ് അങ്ങനൊക്കെ തിന്നാ ഭയങ്കര ടേസ്റ്റാ
ആഹ് ആഹ് ആഹ് ആഹ് അത് ഇന്നലെ ഇണ്ടാക്കിയേനി അപ്പൊ വാക്കിണ്ടായപ്പം തോന ഇണ്ടാക്കുമ്പ അഅ് അഅ് എപ്പളെങ്കിലുല്ലെ ഇണ്ടാക്കൊള്ളൂ അപ്പൊ തോനണ്ടാക്കൂല്ലെ അപ്പൊ ഇന്നൽത്തെ വാക്കിയാപ്പം ഇന്നക്കെക്ക് ടേസ്റ്റ് കൂടൂലേ
ആഹ് അങ്ങനിണ്ടോ ഞങ്ങള് ഓരോ ദിവസം കൂട്ടിയാ അപ്പ തന്നെ കയും
ഉം ഇവിടെ കൊറച്ചാളായോണ്ട് അമ്മളന്നെ കൂട്ടുള്ളു അപ്പ അങ്ങനെ ഇന്നൽത്തെ വാക്കിണ്ടായിന് അപ്പ ഇന്ന് ഇന്ന് ഇന്നും കൂടി ഉച്ചക്ക് ഇതാക്കിയാല് കയ്യും അപ്പങ്ങനെ
ആഹ് അത് ശെരി ശരി
ഉം അത് ചിക്കൻ കറിയൊക്കെ ഒഴിച്ചാ നല്ല രസല്ലയിക്ക്
കറിയൊക്കെ ഒഴിച്ചാ ഭയങ്കര ടേസ്റ്റായിരിക്കുലേ
ആഹ് ആഹ് ഉം ചക്ക ഒക്കെ ഇണ്ടവിടെ
ചക്കമരല്ല എവിടുന്നെങ്കിലൊക്കെ തെരും ചക്ക
ഉം
ഇപ്പങ്ങനെ കൂട്ടാവെക്കുന്നല്ലാണ്ട് ഞങ്ങളോടെ ചക്കമരൊന്നുല്ല കൃഷിയൊക്കെ ഇണ്ട നിങ്ങക്ക് ക്ക്
ഏഹ് ഇല്ല നമ്മളെ ഇന്റെ വീട്ടില്ണ്ട് എന്താ പറയാ ചക്കിം മാങ്ങിയൊക്കെണ്ട്. ആഹ് അങ്ങനെ നമ്മള് പിന്നെ കൊടുക്കും.
പിന്നെ ചക്കി മാങ്ങിം തേങ്ങയും ചക്കല്ല മാങ്ങേ തേങ്ങിം പിന്നെ കവുങ്ങ് അങ്ങന
ആഹ് ആഹ് ഹാ ആഹ് അങ്ങനത്തെണ്ട് കവുങ്ങ് മുരിങ്ങ സപ്പോട്ട പിന്നെ എന്തൊക്കെ? അങ്ങനെ ഒരു ചെറിയ ചെറ് തൊക്കെ.
ഈ സപ്പോർട്ടൊക്കെ ഉണ്ടോ?
ആഹ്
ഏയ് അയ്സരി
ആഹ് പിന്നെ പേരക്ക മരം ഇണ്ടായിനി വല്ല്യ പേരക്ക മരം ഇണ്ടായിനി.
മരം കുഴിച്ചിട്ടിനി ഒറ്റൊന്നുണ്ടാവ്ണില്ല പേരക്കിം കരിയേപ്പിന്റെലൊക്കെ അതൊന്നു
ആഹ് ഏ കരിയാപ്പിന്റെല എത്ര കുഴിച്ചിട്ടാലും ഇണ്ടാവൂല
ആ ചെലോട്ത്തൊക്കെ കാണാ പടർന്നങ്ങട്ട് നിക്കണെ കരിയേപ്പിന്റെലന്റെ തോട്ടം തന്നെ ഇണ്ടാവും.
ആഹ് ആഹ് ഇവിടെ ഇവിടെ ആദ്യണ്ടായിന് പക്ഷെ ഇന്റെ വീട്ടില് ഞാ എത്രോ പ്രാവശ്യം കരിയപ്പിന്റെല്ലേ ഞമ്മള് പിന്നെ ഓട്നക്കെ വാങ്ങു അപ്പൊ അത് വിചാരിച്ചാണ്ട് നമ്മള് കുഴിച്ചിടുട്ടോ പക്ഷെ ഇണ്ടാവന്നെല്ല അതേമാതിരി തന്നെ ഇണ്ടാവും. ഇങ്ങട്ട് അയിമെന്ന് ഒരു നള്ള് എടുക്കാനും കിട്ടിയാൽ വേഗടുക്കും പിന്നെ വലുതാവാനും പണിയ
ആഹ് കുട്ടികളൊന്നും എടുത്താ വലുതാവൂല?
ഏഹ്
കുട്ടിയാളൊന്നെടുത്താ വലുതാവൂല?
അത്നിക്കറിയില്ല അതില്ലേ അത് നല്ല കാച്ചിൽ ഉള്ളോടുത്ത ഉ വെച്ചാല്ണ്ടാവുള്ളത് കാച്ചില് പറഞ്ഞാല് കാച്ചില് പറഞ്ഞാല് മറ്റേ നല്ല വെയിലുള്ളോടുത്ത് വെച്ചാലേ ഇണ്ടാവൊള്ളൂ.
ആഹ് ഓ ഓ
വെയ് വെയിലുള്ളോടുത്ത് കുഴിച്ചിട്ടാല് പിന്നെ പറഞ്ഞേക്ക്ട്ടോ കാണാതെ കുഴിച്ചിടണംന്നൊക്കെ പറഞ്ഞേക്കാ. എന്നാലെ ഇണ്ടാവൊള്ളുന്നൊക്കെ പറിം അങ്ങനേണ് തോന്ന്ണ് നിക്കറില്ല ഞാൻ കുഴിച്ചിട്ടണ്ടാവേയില്ല ബാക്കിയുള്ളൊക്കെ ഏകദേശം ഒക്കെ കുഴിച്ചിട്ടാ ചെലേപ്പൊക്കെ ഇണ്ടാവും. ശേ ഈ മുരിങ്ങ ഇതെന്താ അറിയില്ല കരിയേപ്പിന്റെലാ അത്ണ്ടാവൂല പിന്നെ ച ചക്കൊക്കെ തോനേ ഇണ്ടാവല്ണ്ട് ഇന്റോടെ ചക്കൊക്കെ ഇണ്ടായോണ്ട് എല്ലാർക്കും കൊടുക്കലും ഏഹ്
ഈ ചക്കി മാങ്ങൊക്കെണ്ടാവ്പോ പെരും ഈച്ചെല്ലക്കാരോ
ആ, ആ, ഈ, ഈച്ചി കൊത്തളങ്ങല്ലേ ഈച്ചി വെല്ല ഇല്ല ട്ടോ കൊത്തളങ്ങ റഞ്ഞ സാധനല്ലേ?
ആ. ആ
ഒരു ചെറിയ സാധനം പറാണി.
ആ
ആ സാധനം തെല്ല് ഇണ്ടാവും അത് ഈ സീസൺ ആവുമ്പോ നല്ല ഇണ്ടാവുംല്ലേ? അത് കൊതുക് കൊതുകൊക്കെ ഇങ്ങനെ നല്ല ഇണ്ടാവും ഏ
അവിടെ ഈച്ച ഇണ്ടാവല്ണ്ട് കൊത്തളങ്ങ ഇണ്ടാവലില്ല.
ഈച്ച അങ്ങനെ ഇണ്ടാവില്ല. കൊത്തിൾങ്ങ ഈ സാധനം നറച്ചുണ്ടാവും ഇത്. ഇത് ചക്കന്റെ മടൽ അങ്ങനത്തേലൊക്കെ വേഗം വന്ന് ക്കുവല്ലോ?
ആഅതൊക്കെ തൊടുക്കങ്ങനെ കളഞ്ഞാ പോരേ ഇന്ന അകത്ത് വരൂല്ലല്ലോ?
അതല്ല അങ്ങനെന്നെ കളയലെന്നെ പക്ഷെ അതല്ല നമ്മള് ഒന്ന് ജസ്റ്റ്. കുട്ടികള് എവിടെങ്കിലും തിന്നിട്ടാല് അത് അവിടെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വരും അതിങ്ങനെ ഇങ്ങനെ ആയാല്. അതെങ്ങനെയാലും ഉണ്ടാവും ഈ സീസണില് പിന്നെ അതിനെ കാണൂലലോ? ലോ ഇതണ് കഴിഞ്ഞാല്? ഈ, ഈ, ടൈമ് കഴിഞ്ഞ ഉണ്ടാവില്ലല്ലോ? മഴ ഉണ്ടോവിടെ?
മഴ. ഇവിടെ പന്ത്രണ്ടിണി ഉച്ചവരെയൊക്കെ ഉ ണ്ടായിനീ പിന്നെ മഴ പെയ്തിട്ടൊന്നുല്ല. പിന്നെ ഇതുവരെ ഉണ്ടായില്ല ഒരു മൂടി കെട്ട്- ട്ടികൊണ്ട് ഇങ്ങനെ നിക്കുന്നല്ലാണ്ട് ഉണ്ടായില്ല അവിടെ?
ആ, ഇവിടെ രാവിലെ നല്ല മഴ ഏന് പിന്നെണ്ട് മഴ ആ നിന്ന്. പിന്നെ ഇപ്പ നല്ല മൂടലാ നല്ല മൂടലാ.
ആ, ഇവിടെ മൂടലൊന്നുല്ല. എന്നാലും മഴ ല്ലേനും ഒരു രണ്ടുംക്കെട്ട ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ നിക്ക.
ഏ, എന്നാൽ ഇവിടെ പെരുമ്മഴ ന് രാവിലെ നല്ല മഴ, നല്ല മഴ, പിന്നെ ഞമ്മൾ വിചാരിച്ച് വായില്ലാർക്കുല്ലന്ന് പിന്നെ വെയിലൊന്നും അർച്ചില്ലേലും മൂടല് ങ്ങനെ ആയാ ണ്ട് ങ്ങനെ ഇപ്പോഴും മൂടല് ന്നെ. ചെറുതായിട്ട് ഇങ്ങനെ പാറ്റിയാണ്ട് ഇങ്ങനെ.
ഇനിയിപ്പ- നല്ല രസേക്കാരം ഇനി വെയിലറ്ച്ച കുറച്ച് അയലുമൊക്കെ ഇടും. അതേമാതിരി കയറ്മെന്ന് എടു ഉത്തരാമണ്ട് ആട്ട് പറക്കലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി കുറച്ച് കാണാൻ പോണ കഴിച്ച അതാ
ആ, ഇഞ്ഞി അതന്നെ ഉള്ളൂ വീട്ടിന്റെള്ളില് അയിലിട്ടലും
ഈ വാഷിംഗ മെഷീനില്ലവർക്കൊക്കെ സുഖ എന്താ ഉണങ്ങിയൊക്കെ ചെയ്താല്
ആ, ആ, ആ, ങ്ങളോടെണ്ടോ?
എന്റെ മൂത്തച്ഛന്മാരോടെക്കണ്ട് പക്ഷെ ഞങ്ങളോടെ വാങ്ങിയില്ല. വാഷ് ആദ്യൊക്കെ എനിക്ക് വലിയ കുഴപ്പില്ലയ്ന് എനിക്ക് തീരുമ്പാനോക്കെ കഴിയേന് പക്ഷെ ഇപ്പ എനിക്കെ ഈ പിരടി വേദന കാൽസ്യത്തിന്റെ കൊറവൊക്കെ ആയതോണ്ടേ അതൊക്കെ നല്ലോ- കുറഞ്ഞ് അപ്പോ എനിക്ക് ഈ കൈപ്പില പൊന്തിക്കാനെ തിനൊന്നും വയ്യ എനിക്കും ഉമ്മാക്കൊന്നും വാഷ- മിഷീനിൽ തിരുമ്പണ ഇഷ്ടല്ല ഇപ്പൊ വയ്യാതായപ്പോക്കെ ഞാൻ അങ്ങട്ട് കൊണ്ടയിടും. ന്റെതും കുട്ടിന്റെ ഒക്കെ
ആ.
ഇപ്പ ആൾ നോക്കൂല ഇപ്പോ മാങ്ങാൻ പൂതിയോക്കെ ഉണ്ട്. പക്ഷേ ആ പറണ സമയത്തങ്ങട്ട് കിട്ടിയ കിട്ടും. ഓ പിന്നെ എനിക്ക് പിന്നെ കണക്കന്നെക്കാരം എനിക്ക് പിന്നെങ്ങനെ തോന്നിയാ അന്ന് പറഞ്ഞ സമയത്ത് വാങ്ങിയാ മതിയെന് ഇനിയിപ്പോ ഫിറ്റ് ചെയ്ത്ണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ- റിസ്ക്ക നോക്കണന്നി ഇക്ക് മാറാണെന്ന് എന്നാലും എനിക്ക് വല്യ താല്പര്യം ഇല്ലേന് പക്ഷെ വയ്യാതാകുമ്പോ- പെരും പൂതിയായിട്ട് തിരുമ്പാന് അതൊന്ന് ഇണ്ടെങ്കില്ന്ന് വിചാരിച്ചോകും
ഉം ഉം ഉം ആ. ഇന്റെ വീട്ടിലില്ല. ഇവിടെണ്ട് പക്ഷെ ഇന്റെ വീട്ടിൽ വാങ്ങണ വിചാരിച്ചു. അപ്പോ എന്തെങ്കിലും എന്തങ്കിലും ആവശ്യ- ണ്ടാവും പിന്നെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല് വാങ്ങിക്കാണ്ട് ഇന്റെ ഉമ്മക്ക് കഴിയൂല. പക്ഷെ ഞാനും ഇന്റെമ്മേനെ ഇന്റെത് ഇതാക്കല് ന്ക്ക് ഊരവേദനായിട്ട്. ആഹ് അപ്പം. ഇനി അത് മാങ്ങാം പറയണ്ട് അപ്പൊ എന്തെങ്കിലോ. ഇപ്പം അടുക്കളന്റെ അവിടെ ഇങ്ങനെ മയ പൈത്കാണ്ട്. വെള്ളം വന്നകാണ്ട് അവിടെ കുറച്ച് ഇടിഞ്ഞാടി അപ്പ പിന്നെ അയിന്റെ പണിയായി. ഇത് വാങ്ങാനിന്നപ്പോ ഇങ്ങനെയായി അപ്പൊ എന്തെങ്കിലും ഒരു ഇത്ണ്ടാവും. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ഇന്റെ മ്മ പറ അത് കഴിഞ്ഞിട്ട് വാങ്ങാം. ഏതായാലും വാങ്ങണം ങ്ങനെ വിചാരിച്ച് നിൽക്കും ചെയ്യും. മഴ ആവുമ്പോളല്ലേ പിന്നെ ഓർമ്മ ഉണ്ടാക മറ്റേ പിന്നെ അത്രക്ക്‌ അങ്ങ് ഉണ്ടാവൂല്ലല്ലോ?
ആഹ്
മഴന്റെ
മയ മയ ആവണ സമയത്തെ അതാവശ്യള്ളു പിന്നെ ഞാന് കുളിക്കുമ്പോ- ആണ്ട് നിലത്തു നല്ലോം വെള്ളം പാർന്നു നല്ലോം ഉരച്ചു കഴുകികാണ്ട് ബാത്രറൂം ഇല്ലാതോണ്ട്. അപ്പൊ എന്റെ ഡ്രസ്സ് ഞാൻ അവിടെ ക്‌ളഷ് വെച്ച് രതിടും ഇന്റതും കുട്ടിന്റെ തും.
ആ ആഹ് അങ്ങനെ ആക്കലാണ് ഇന്റെമ്മ പിന്നെ ഇന്റെ ഇന്റെ ഒക്കെ ഇതാക്കല് ഇങട് ഞാ എന്റെമ്മേനോട് അറി ഒന്ന് വാങ്ങി വാങ്ങണം എന്നാ പിന്നെ ഒരിതാണ്. നമ്മുക്ക് എപ്പഴും ഇപ്പ ഇങ്ങനെ ഇതാക്കൻ കഴിയില്ലല്ലോ എന്റെ ഇമ്മേന്നെ ഇന്റെയൊക്കെ തിരുമലും ഊര വേദനായിട്ട് ഇവിട ഇൻക്ക് ഒരാള് ഇവടെ ആകുമ്പോ ഞാൻ പിന്നെ കുത്തി തിരുമ്പും ഇൻ്റെ ഓ ബാ ബാത്ത്റൂമിൽ ഇട്ടാണ്ട്
ആഹ ആ അതന്നെല്ലേ എല്ലോടത്ത അവസ്ഥ
ആ അയില് ഏ ന്തെനിപ്പ ചെറിയ ഒരു കല്ലണ്ട് അയിലിട്ടാണ്ട് കുത്തും ഇന്ന് പിന്നെ ഓള് മൂത്രയിച്ചു അപ്പൊ ഞാൻ പിന്നെ ഞാൻ കല്ലുമിട്ട് പോയാണ്ട് സോപ്പും പൊടി ഇട്ടാണ്ടണ്
ഏ ഇനി എന്ത് ഈ ഞാൻണ്ടല്ലോ ചെല സമയത്ത് ചളിയൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കില് ഈ ഒരു ബക്കറ്റ് വള്ളം എട്ത്താണ്ടേ ക്ലോറക്സ് ഇല്ലേ
ആഹ്
ക്ലോറക്സ് ഏത് നല്ല പുതിയ ഡ്രസ്സ് ആണെന്നങ്കിലും രണ്ട് അടപ്പ് ക്ലോറക്സ് ഇടും പിന്നെ ഒരു പൊടി നറച്ച് സർഫു പൊടി ഇട്ടുകാണ്ട് ഞൻ അയിലിട്ടുകാണ്ട് വലുപ്പിട്ട രണ്ട് കു കുത്തലു കുത്തികാണ്ട് അത് നല്ലോം ഒല്മ്പിടലാ ഇന്നാ വേം ചളി പോവും
ആഹ് അങ്ങനെ കാട്ടിയതില്ലേ
ആ അങ്ങനെ കാട്ടിയ മതി
ഉം
വേം ചളിയോവും
ആഹ് ആഹ് അങ്ങനെ ആക്കണം അയ്ന് ഇത് എപ്പഴെങ്കിലും ഒള്ളൂ ഇതെന്നെ രാത്രി നല്ല വെള്ളണ്ട് കുട്ച്ചും രാത്രി വെള്ളം കുടിച്ചാല് ഇപ്പ ഓളെപ്പ ഇവിടെ ഉണ്ടായൊണ്ട് അത് കൊണ്ട് പോയി ഒഴിയിപ്പിച്ചിലാണ്. എന്നാലും ഇന്നലെ അതേമാതിരി
അയ്ന് അങ്ങനെ കാട്ടണ്ടേ അവകണ്ട് ഈ എന്താന്ന് പകലൊക്കെ നല്ലോ വെള്ളം കുടിക്ക പിന്നെ വൈകുന്നേരം ആവുമ്പോത്തിന് അങ്ങനെ നിർത്തി നിർത്തി പോന്നാ മതി വെള്ളം തീരെ കൊടുക്കാതെന്നാ മതി
ആഹ് അയ്ന് അതന്നെ രാത്രിയൊക്കെ അല്ല രാത്രിയാണ് ഓൾക്ക് മൂത്രയിക്കാണ്ടാവാ രാത്രി പെരും വള്ളം കുടിയാണ് ഉം അതാണ് അയിലാണ്ട് പിന്നാണ്ട് ഒഴിക്കും അല്ലെങ്കി ഞാൻ കൊണ്ടോയി ഓയിപ്പിച്ചല്ലേനി പിന്നെ ചലപ്പം അണ്ട് ഏ ഇപ്പൊ റെഡി ആയിനി പിന്നെ അതെല്ലപ്പോ മായായിട്ടാണ് ഒന്നാമത് തോന്നുന്നത് വെള്ളവും കുടിച്ചാണ്ട് അ ടൊഴിക്ക്ണാക്കാരെ അതാണ് ഇന്ന്ണ്ട്
ന്നാ ഇഞ്ഞ് പിന്നീട് വിളിച്ച മ്മക്ക്
ആഹ് അയിക്കട്ടെ അയിക്കോട്ടെ അസ്സലാ അലൈ
ആഹ് ന്നാ ശരി
ആഹ്